ത്യാശ്യം
ഓഹ് നല്ല വിശേഷം സുഖായി പോണ് എന്താഅട്ത്ത വിശേഷം
പിള്ളാരെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാ എന്താ ചെയ്യാന്ന്അറിയില്ല ഒരഅന്സരണ ഇല്ല
തന്നെ
പഠിക്കാൻ പറയണം പിന്നെ എൽ ഓരോ കാര്യങ്ങൾ ചെയ്യാണെങ്കില് അത് പറഞ്ഞുകൊണ്ടിരിക്കണം. അത് വേ ഇത് വേ എന്ന് പറഞ്ഞിട്ട്
ഉം അപ്പൊ വെക്കേഷൻ കൂടെ ആയാ അകത്ത് ഇരിക്കാൻ കഴിയണില്ല. സ്കൂള്ണ്ടാവുമ്പോ പിന്നെ അത്രക്കണ് അറീല്ല വെക്കേഷനാവുമ്പോളേ ഫുൾ ടൈം പിന്നെ ഫോണിന്റെ ഉപയോഗം
ഫോണിന് വേണ്ടി അടിയാ അതാ ഇവിടെത്തെ ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് വഴക്ക് പറഞ് വഴക്ക് പറഞ്ഞ് മദ്യയാവും
ഉം ഞാന് ടൈം വെച്ച് കൊടുക്കലാ ഓരോരുത്തർക്ക് ഉ അതാകുമ്പോ കച്ചറ ഉണ്ടാവൂല്ല ഉം ഫുഡ് കഴിക്കണെങ്കി എല്ലാത്തിനും ഫോൺ വാണേ
അത് ശരി ആ ആ ഇവടെ പിന്നെ ഇവ കക്ക് കളിക്കാൻ നമ്മെ അടുത്തൊന്നും വീടില്ല ആ നമ്മൾ കോട്ടേഴ്സ് ലല്ലേ താമസി ആ അത് കാരണം കൊണ്ടാ അവർക്ക് ടി വി കാണാ പിന്നെ അവര് രണ്ടുപേരും ഇവര് രണ്ടുപേരും ഒരു ഒന്നേകാൽ വയസ്സിന്റെ ഡിഫറൻസ് ഏ വ്യത്യാസമേ ഉള്ളൂ
ആ ഇന്റെ മക്കളും അങ്ങനെ തന്നെ അവര് ഒരു വയസായിട്ടുള്ളൂ ഒരു വയസാവണേന്റെ മുമ്പ് ഞാന് ഇന്റെ മകളെ പ്രസവിച്ചിട്ടുണ്ട്
ആ അപ്പൊ പിന്നെ ഇവര് തന്നെ കൂട്ടുകാരും അവര് ത ആ അവര് തന്നേ വഴക്ക്
ഉം ഇവിടെ അടുത്ത വീടുകളൊക്കെണ്ട് പക്ഷെ അവര് പോവൂല്ലാന്നൊള്ളു ഓല് അങ്ങനെ ശീലായിട്ടുണ്ട് പൊറത്തറങ്ങാതെ നിന്ന്കാണ്ട് ഫോണ്മ്മ കൾചങ്ങനെ ശീലായ മക്കളാണ്
ഉം നമ്മുടെ കുട്ടികൾക്ക് പിന്നെ അങ്ങനെയൊന്നുല്ല പിന്നെ നമ്മളെ കൊണ്ടു പോകുന്ന ഫ്രണ്ട്സ്
ഉം അങ്ങനെക്കായിരുന്നു ഉം ശെരി ഉം
പിന്നെ ഇവിടെ തന്നെ റൂമിൽ തന്നെ കളിക്കും റൂമിൽ തന്നെ ഇതാവും ചെറുതായിരുന്നപ്പൊ കൊഴപ്പുല്ലായിരുന്നു നമ്മൾ പറയുന്നെ ക്കെ കുറൊക്കെ അനുസരിക്കായിരുന്നു ഇപ്പോരെണ്ണം ഒൻപതാം ക്ലാ സും പത്താം ക്ലാസ്സും ആയില്ലേ ഇപ്പ അവര്ടെഷ്ടായി അവര് പറയുന്നത് നമ്മള് കേൾക്കണം
ഉം നമ്മളത് കേക്കണം ഇന്റെ മക്കളും അങ്ങനെ തന്നെ അവരിപ്പോ ചെറിയ കുട്ടികളാണ് എന്നാലും അവര് ഇപ്പ തന്നെ ഇന്നെ ഭരി ക്കാവരും ഞാൻ പറിണത് കേക്കൂലെ അവര് പറിണത് ഞാൻ കേ ക്കണോ അങ്ങനൊക്കാണ്
ഞാൻ ചെറുപ്പത്തിലൊന്നും ഇവരെ നന്നായിട്ട് ലാളിച്ചിട്ടൊന്നുല്ല എന്താന്ന് പറഞ്ഞ ഈ ര ണ്ടുപേരും എന്ത് ഒരുപാട് വയസിന് വ്യത്യാസൊന്നുല്ലല്ലോ
ആ
ആ ഇപ്പോ എന്താപറയാ ഞാൻങ്ങനെ വരട്ടിയൊക്കെ ഭക്ഷണം കൊടുക്ക ഭക്ഷണം പറഞ്ഞാ ഒരു സാധനം കഴി ക്കില്ല എപ്പോഴും പഴങ്ങള് മാത്രേ ഇന്റെ വല്യ മോള് കഴിച്ചിട്ടുള്ളൂ കുറുക്ക് അങ്ങനെ ഒന്നും കഴിക്കില്ല അങ്ങനെ ഒരു പ്രത്യേകറെ സ്വഭാവ ആ അതുപോലെ
ആ എന്താ പറയാ ഡ്രസ്സും ഓ ഡ്രസ്സങ്ങ തന്നെ ഉം
കോട്ടന്റെ ഡ്രസ്സ് മാത്രേ ആറാം മാസം മുതലേ അങ്ങനെയാ സ്വഭാവം ഇപ്പൊ പത്താം ക്ലാസ് എത്തിട്ടും അത് തന്നെ
ഉം ഇന്റെ മോളങ്ങനെതന്നെ ഏതെങ്കിലും കല്യാണത്തിനൊക്കെ പോവാൻ നിക്കുമ്പോ എ ന്നൊരു ഷാള്ല്ല ഒരു ഡ്രസ്സ്ണ്ട് എവിടെ പോ അത് ഞ്ഞി മര്ച്ച വീട്ട് ക്ക് പോകാനാണെങ്കിലും അടുത്ത്ത്തെ വീട്ടു പോകാനാണെങ്കും കല്യാണത്തിന് പോകാനാണെങ്കിലും എന്നും ആ ഡ്രസ്സ് വേറൊന്നും അവക്ക് ഇഷ്ടല്ല ഡ്രസ്സ് കൊറേണ്ട് ക്ഷെ ഡ്രസ്സ് കടേക്ക് പോയാ ഓള് കൺചേരും ഈ ഡ്രസ് ഇൻക്ക് വാണം പ അത് ഞാൻ വാങ്ങണം വേറെന്നും വാങ്ങാൻ പാടില്ല അങ്ങനെയൊക്കെ ഒരു ടൈപ്പാണ് മക്കല് മൂത്ത മകൻ ഈ പറഞ്ഞ പോലെ തന്നെ ആ ഡിഫ്റെന്റ്സ് ഇല്ലാത്തോണ്ട് ഫസ്റ്റ്ത്തെ കുട്ടി ആയതോണ്ട് ഓനെ നല്ലോണം ലാളിച്ചാണ്ടാണ് അവിടെ എല്ലാരും വളർത്തിയത് പ്പം അയിന്റെക്കൊരു പ്രശ്നമുണ്ട് എനക്ക് ഉം ഉം
ഞങ്ങള് ഇപ്പം ജോലി സ്ഥലത്താണ് നേർത്തേ വന്ന് ഇവര് ഏ എൽ കെ ജി യൊക്കെ ആയപ്പോഴാണ് ഞങ്ങള് ഇങ്ങോട്ട് വന്നത് അത് വരെ അവിടെ ആയിരുന്നു അപ്പോ ഞങ്ങക്ക് കടയുണ്ട് അപ്പൊ അമ്മ വരുമ്പോഴേ ചോപ്പ് മിഠായിയിട്ട് വരും അമ്മ ഏഴ് മണിക്ക് ഈ കടയടച്ച് ഞങ്ങള്ടെതന്നെ തന്നെ കട ആ അപ്പൊ അമ്മിം അച്ഛനും കടയടച്ചു വരുമ്പോൾ ചോക്ലേറ്റ് കൊണ്ട് വരും ആ കുട്ടി ആയിരിക്കുമ്പോ എന്താ പറയാ മിട്ടായി കഴിച്ചാ പോലും അവർക്ക് വയറ് നിറയും ഇതിലൊന്നും കഴി അപ്പൊ ഞാന് ഈ അമ്മയചാനും വരുന്ന
തിന് മുൻപ്
ഞൻ എന്തെങ്കിലും അടി കൊടുത്തിട്ടാണെങ്കിലും കഴിപ്പിക്കും
ഇവിടിം ഇങ്ങനെത്തന്നെ
ചെറുപ്പത്തിലെല്ലാം നമ്മളുടെ ഇഷ്ടത്തിന് നമ്മള് പറയുന്ന രീതിക്കായിരുന്നു
ഉം ഇവടിം അങ്ങനെ അങ്ങനെ തന്നെ ഇവന്റെ പപ്പക്ക് എന്നും മുഠായി ഇഷ്ടം പോലെ കോടന്നൊടുക്കും ഇവിടെ പിന്നെ ഫുഡ് കഴിക്കാൻ ഭയങ്കര മടി ഇന്ക് ആണെങ്കിൽ ഒന്നും പറയാനും പറ്റൂല്ല കാരണം ഒരു സ്നേഹം കൊണ്ട് ക്കയാണ് ചെലപ്പോ എക്സ്ട്രാ മിട്ടായി കണ്ട ഞാൻ തന്നെ എടുക്കും തിന്നും അയ്‌ന് അത്രയും കേട് കുട്ടിക്ക് വരണ്ടാന്ന് വിചാരിച്ചിട്ട് ഇവർക്ക് അത് അറിയല്ല ആ പിന്നെ ഷുഗർ അല്ലേ ഷുഗർ ഭയങ്കര പേടിയുള്ള കാര്യല്ലേ ഇപ്പൊ തന്നെ- ചെറിയ കുട്ടികക്കൊക്കെ ഷുഗർ വരാൻ തൊടങ്ങിയുണ്ട്
ഞമ്മയ്ളിതൊന്ന് ശ്രദ്ധിക്കണം എന്തെങ്കിലുമൊക്കെ കഴിച്ച് വളരട്ടെ എന്ന് പറഞ് വിചാരിക്കണം ഈ ഒരുഇത് കുറച്ച് വലുതായി കഴിഞ്ഞ പിന്നെ അനുസരണ ഇല്ലാത്താവും നോക്കിയിരുന്നത് മാത്രം- ജ ഹ്ഹ്ഹ്
മം ഉം പക്ഷെ എനിക്ക് ഹെൽത്തിന്റെ കാര്യത്തിനൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ് കാരണം എന്റെ മോനിക്ക് മൊലപ്പാല് ഞാൻ കൊടുത്തിട്ടേ ഇല്ല ഒരു ഒമ്പത് മാസം വരെക്കെ കൊടുത്തിട്ടുണ്ടാവൊള്ളൂ
ഞാനൊക്കെ ആറാം മാസം വരെ ഒള്ളു ആഹ് ആഹ് നിങ്ങളൊക്കെയാ എത്രയോ ഭേദമാണ്
അ എനിക്കിന്നാ ഒമ്പത് മാസം വരെ കൊടുത്തിട്ട് അതെനിക് ഭയങ്കര സങ്കടേനു
ആഹ് ഹാ ഞാൻ പിന്നെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അന്നേരം ഇല്ലായിരുന്നു പിന്നെ എന്താ ചെയ്യാൻ പറ്റ
ഉം അത് എനിക്ക് എനിക്ക് ഇണ്ടായിട്ടും അത് കൊടുക്കാൻ കൊടക്കാൻ പറ്റാത്തിന്റെ സങ്കടാ ഞാനൊക്കെ പാല് പിഴിഞ്ഞിക്കാണ്ട് കളയായിരുന്നു കാരണം എനിക്ക് അങ്ങനെ ഉണ്ടായിട്ട് എനിക്ക് പനി വരും കുട്ടിക്കാണെങ്കിൽ കൊടുക്കാനും പറ്റൂല്ല അങ്ങനെ
ആ എനിക്ക് ഇന്ക് ഫസ്റ്റ് പ്രസവിച്ച് കഴിഞ്ഞ് ഒരു മാസം ആയപ്പോ അങ്ങനെ ണ്ടായിരുന്നു ഒന്നിനും പറ്റില്ല പനിയും വരും മൊത്തം നീർക്കെട്ട്
ആഹ് അതന്നെ ഭയങ്കര വേദനയാണ് ആഹ് എനിക്കാണെങ്കിൽ സിസ്സേറിയനുമായി കാര്യ. പിന്നെ അതിന്റെ സ്റ്റിച്ചും കാര്യങ്ങളും
എന്റേം രണ്ട് ആ സിസ് എന്റെയും അങ്ങനെ ഓപ്പറേഷൻ ആയിരുന്നു ഹ് ഹ് ഹ് ഓ ഇന്ന് ഭയങ്കര പ്രശ്നായിരുന്നു ആ പിന്നെ പിന്നെ ഇല്ലാതെ ആയി പിന്നെ ഡോക്ടർ അവിടുന്ന് കുട്ടികൾക്കുള്ള പാൽപ്പൊടിയൊക്കെ തെരുല്ലോ പക്ഷെ നമ്മുടെ വീട്ടിൽ പശുള്ളത് കാരണം കൊണ്ടേ ഉം നമ്മടെ
പാല് കൊടുക്കാൻ പാടില്ല പറയണെ മറ്റോല് തരുന്ന പൊടിപ്പാല് കൊടുക്കാനാണല്ലോ പറയാ
ആഹ് കൊറച്ചൊക്കെ കൊടുക്കുമ്പര് ആ പക്ഷെ ന്നാ അവരൊന്നും അങ്ങനെ ക്കെതില്ലാ പിന്നെ കുട്ടികളുടെ കുറുക്കൊക്കെ ഉണ്ടല്ലോ എല്ലാം ഞാൻ മേടിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ഇവൾക്കൊക്കെ ഇണ്ടാക്കും എന്റെ ഏട്ടന്റെ പിള്ളേരുണ്ടല്ലോ അതു ഭർത്താവിന്റെ ഏട്ടൻ ന്റെ ഇത് കഴിക്കാനായിട്ട് അവരിന്നു കാരണം ആപ്പിളിന്റെ പൊടിയും. പഴത്തിന്റെ ഒക്കെ ഉണ്ടല്ലോ ഓരോന്ന് ഈ പിള്ളേര് എന്റെ മക്കള് കഴിക്ക്‌ ല്ല ഏട്ടന്റെ പിള്ളാര് കഴിച്ചു കഴിച്ചു നല്ല കൊഴുത്ത് വെ അതവ ര് വലിയ പിള്ളാര ഏ ആറിലും ഏഴിലൊക്കെ പഠിക്കുന്ന പിള്ളാരും ഇവര് കൊ തീരെ പൊടി പിള്ളേരും ആവുമ്പോഴേ
മ് മ്. അന്ന് നിങ്ങൾ ഒരുമിച്ചായിരുന്നെ. ക്കല്ല നിന്നത് ഞങ്ങള് ഞങ്ങള് പതിനൊന്നു പേരാ ഒരു വീട്ടില് നിന്നത് ഓ പതിനൊന്ന് പേരോ? നല്ല കൂട്ടു കുടുമ്പം മ്മ്. അതൊണ്ട് നമ്മടെ പിള്ളാര് വളർന്നും വന്നു ഉം
ഉം ആ കൊഴപ്പൊല്ല ഒന്ന് നോക്കുമ്പോ നോക്കുമ്പോ തലവേദന നമുക്ക് ഒരു മിനിറ്റ് വേറെ ജോലിയൊന്നും ഇല്ല പിള്ളേരെ നോക്കു തന്നെ ജോലി എന്നാലും
ഉം അന്നത്തെ ആലോയിക്കുമ്പോ ആഹ് ഭയങ്കര അത്ഭുതം ആയിപ്പ തോന്നുംല്ലേ അന്ന് അങ്ങനൊക്കെ ജീവിച്ചിരിന്നൊക്കെ തോന്നുമ്പോ മ്മ്ഹ് ഹ്
അപ്പ ഇപ്പൊ അതെ ആലോചിക്കുമ്പോ പിന്നെ ഞങ്ങള് ജോലി കിട്ടിട്ട് ഇതി മോള് വലിയ മോള് യു കെ ജിയും ചെറിയ മോള് എൽ കെ ജിയിലും ഞങ്ങൾ ഇങ്ങോട്ട് വന്നു പത്തനംതിട്ട അതുവരെ ഞങ്ങള് ഒരുമിച്ച് ഫാമിലി ആഇപ്പ പത്ത് വർഷം ഇവിടെ വന്നിട്ട് ഇവര് മാറുമ്പോക്കെ വിചാരിക്കും റൂമിനാത്ത പൊറത്ത് ടുത്തുള്ള കൂട്ടുകാരൊന്നുല്ല അല്ലാതെ നമ്മുടെ കുടു മ്ച്ച് ഫ്രണ്ട് കൂട്ടുകാരൊക്കെല്ലേ ആ ഒരുമിച്ച് പോകും അവിടെവിടേം അങ്ങനെയൊക്കെ ഉള്ളു അല്ലാതെ സ്കൂള് വിട്ട് വന്ന് കളിക്കാനൊന്നും പിന്നെ നാട്ടിൽ പോകുമ്പോ അവിടെ ഉള്ളത് അ വന്നാ നാട്ടിൽ പോകുമ്പോൾ നമ്മള് ബന്ധുക്കളുടെ വീട്ടിലും ഏട്ടന്റെ പിള്ളേരും അങ്ങനൊക്കെ ഉള്ളു
ഉം ശരി ഉം നിനക്ക് അങ്ങനെ കൂട്ടുകുടുംബ
മോൾ എന്ത് ചെയ്യണ് എത്ര മണിക്ക് പഠിക്കും പഠിക്കാനിരിക്കും
ഞാന് ഞാൻ നേരത്തെ ഫുഡ് കൊടുക്കും രാത്രി അങ്ങട്ട് ആഹ് ആ കുട്ടിയക്കെ ഞങ്ങളെല്ലാവരും നേരത്തെ കഴിക്കും ഒരു എട്ടര മണിവരെ നിക്കും പിന്നെ എന്റെ ചെറിയ മകൾ അബ ഇതിന് ഒറങ്ങണം പറഞ്ഞാണ്ട് ഇങ്ങട്ട് റൂമിക്ക്‌ പോണം അപ്പ പിന്നെ ആ പഠിപ്പടെ സ്റ്റോപ്പ്‌ ആവും അവള് വേഗം ഒറങ്ങും
ആ
ആഹ് കൂടെ ഇണ്ട് ക്ഷേ അവക്ക് ഞാൻ തന്നെ വേണം
അല്ല ഞാൻ ചോദിക്കാം അമ്മയും പിന്നെ
അമ്മയും അച്ഛനും പിന്നെ ഞങ്ങള മാത്രേ ഉള്ളൂ
ആഹ ശരി ശരി ആ ഭർത്താവിന്റെ ആനിയൻ ഒരാള് തന്നെ ഉള്ളൂ
ആ ഒരാളും രണ്ട് പെണ്ണു ണ് അവരൊക്കെ കല്യാണം കഴിഞ്ഞ് വറെ പോയി അപ്പ ഞങ്ങള് മാത്രേ ഉള്ളൂ ഇവിടെ
ഓ അ ശരി മോക്ക് എന്തെങ്ക കഴിക്കാന ഇണ്ടാക്കണ്ട പെട്ടെന്ന് ചപ്പാത്തി്
ആ ഇണ്ടാക്കണം അത് ഉമ്മ ഇണ്ടാക്കും ഞാൻ ഹെല്പ്പ് ചെയ്യും
ആ ഇനി മോൻ ചെറിയ ആളെ വെച്ചിട്ട ഒന്ന് ചെയ്യാൻ പറ്റു റ്റി ല്ലല്ലോല്ലേ ആ ആ അവരൊക്കെ ഉള്ളകാരണാണ്ട് കുഴപ്പില്ല
ഉം ഞാൻ ചെയ്യലുണ്ട് ട്ടോ ഉം ആ ആ ശരി ഉം